ഓ
ഹലോ
കേൾക്കുന്നുണ്ടാ
ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ
ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ കേൾ ക്കുന്നുണ്ടോ ഹലോ ഹലോ കേൾക്ക്ണില്ല
ആ ഇപ്പ കേൾക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കേൾക്ക്ണ്ടോ
ഇണ്ട് ണ്ട്
സുഖല്ലെ
ആഹ് ആഹ് സുഖാണ് അവിടെ
ഒ ഇവടിം സുഖാണ് മഴൊക്കെണ്ടോ കാലാവസ്ഥക്കെ
മഴ ഉം കാലാവസ്ഥ മൂടി കെട്ടിങ്ങനെനിക്ക്ണ്ട്
മഴല്ലാ
മഴല്ലാ വെയിലുംഅല്ല ന്ന്ള്ള നെലയില്ങ്ങനെ മഴ പെയ്യാനായിട്ട് ഇങ്ങനെ വെമ്പി നിക്ക്ണ്ട്
ആഹ്
ഉം. ആഹ് രാവിലെ മഴ ഇണ്ടേര്ന്ന്. പിന്നെ അങ്ങട്ട് അങ്ങന പെയ്തിട്ടില്ല. ഇപ്പങ്ങനെ മഴന്റേതായിട്ട് കാറ ടിങ്ങനെ നിക്ക്
പിന്ന രാത്രി വരെ മഴന്നായിരുന്നു.
ആഹ്, ആഹ്,
ചായ കുടിച്ചോ?
ചായ കുടിച്ചിട്ടില്ല. ഇവിടെ ചായ കുടിക്കാൻ ആറുമണി ക്കാവും. ആറു മണിയൊക്കെ കയ്യും.
അപ്പൊ ചോറ് എപ്പളാ തിന്ന രാത്രിക്കൽത്തെ?
ചോറൊരു എട്ടരക്കൊക്കെ.
ചായക്ക്‌ എന്തേലും സ്നാക്സ് ഒക്കെ ഇണ്ടാക്കോ? ഹലോ ഹലോ ഹലോ പോയോ, ഹലോ ഹലോ ഹലോ കേൾക്കുന്ന്ണ്ടോ? ഹലോ ഹലോ ഹലോ
ആഹ്. എടക്ക്ങ്ങനെ കട്ടായി പോണ്ട് കേക്ക്ണില്ല്യ.
അതെന്തേ അയിന്റെ എടേല്?
ഏഹ്
അയിന്റെ എടേല് എന്തറ്റി?
കേക്ക്ണില്ല്യ, കട്ടായി പോവാ തോണ് ണു.
അയ്ശെരി റെയ്ഞ്ചിന്റെ പ്രശ്നണ്ടോ. പുറത്തൊന്ന് എറങ്ങിന്നോളിന്നാ.
പൊറത്തണ് ഇന്നിട്ടും ഇതെന്താ അറീല കിട്ട്ണില്യേയ്
അയ് ശെരി വൈകുന്നേരം സ്നാക്സ് ആയിട്ട് എന്തേലക്കെ ഇണ്ടാക്കോ? ചായക്ക്. ഹലോ
ഉം.
ഹലോ പറ്യണത് കേക്ക്‌ണ്ടാ?
ഹലോ
ഹലോ.
പറീണ കേൾക്ക്‌ണ്ട ഞാന്?
ഹലോ
ഞാൻ പറീണ കേൾക്ക്‌ണ്ടോ? ആഹ് ഇങ്ങൾ പറീണ കേക്ക്ണ്ട്. ഞാൻ പറിണത് കേക്ക്ണ്ടോ?
ഹലോ
ഹലോ കേൾക്ക്ണില്ലാ?